അ എന്നിട്ട് ഇപ്പ അത് ഓക്കായി വന്നീന് ന്നിട്ടൊരു പരിധി വരെ എല്ലാത്തിനും സോൾവായി എത്ര നാള അവര് പറയുന്ന കാലാവധി
ആ അത് ഒരുവിതൊക്കെ ശ രിയായി വന്ന്ക്ക്ണ് അതുപോലെങ്ങനെ ചെയ്ത് കൊണ്ട്ക്ക് ണ്ട് പ്പ നളെനിപ്പാ ഡോക്ടറെ കാണിക്കാൻ പോകാണ്ട് ഡോക്ടറത്ക് നടക്ക്ണ് ണ്ട് ഒരു ഹോർമോണ് കൊറവാണ് അവരെതീല് നോക്കുമ്പോ ഓർക്കങ്ങനെ തോന്ന്ണപ്പ
ആ ചെലപ്പോണ്ടല്ലൊ മന്ത്രവും തന്ത്രംണ്ട് അപ്പൊ ശെരി ഇ ഇങ്ങനെ അത് തന്നെ ഒരു കാരണം നമുക്ക് കാണിച്ചന്ന ആവാം
ആ ആന ഞങ്ങ ഇതില് ഞങ്ങക്ക് വിശ്വാസം വന്നു കുട്ടീൻ്റത് മാറാതായപ്പള് ര നട്ടപാതിരാക്ക് ക്കെ ഉറങ്ങാതെ ഞങ്ങളൊക്കെ റൂമ്ക്ക് ങ്ങ്ട്ട് വാതില് ഉന്തി തൊറന്നിട്ട് വരാ ഇന്നൊക്കെ നല്ല ഇന്നൊക്കെ ഇന്നൊന്നും തീരെ ഇഷ്ടണ്ടാവൂലാ ഇന്നെ തീരെ കണ്ടൂട കാട്ടലും ന്നെകാട്ടാവെര്ലും ചെലേ സമയത്ത് പെട്ടെന്ന് കാണാതെ കാണുമ്പോ മ്മളെവന്ന് കെട്ടിപ്പിടിച്ച് മ്മക്കലും ഇങ്ങനെ വറ്റ ന്ന് കര്ച്ചിലുംക്കെണ്ടാവും മ് ഇപ്പൊ ആള്പ്പൊ ബ്ട്ന്ന് ങ്ങനെ ആളായിട്ടാണ്ട്ങ്ങനെ അങ്ങോട്ട്ങ്ങോട്ടും നടക്ക്ണ് ണ്ട് ഇപ്പൊ ഗു ളികൊക്കെ കുടച്ച് വ ണ്ടാവും പക്ഷേ വെശപ്പും കാര്യക്കെണ്ട്
ഉണ്ട്
ഉം ഇടക്കും തലക്കും എന്തേലൊക്കെതിന്ന് കൊഡി രിക്കണം പിന്നിപ്പോ നാളെ നാളെ വെള്ളി അട്തെച്ചൊവ്വാ ചെനി തങ്കളെടുത്തേക്ക് പോവാണ്ട് നാളെ ഡോക്ടർത്തേക്ക് പോണം ഈ ചികിത്സ ആ ഇത്ങ്ങനെ ചെയ്യുമ്പൊ ഇങ്ങനെയാലുംപ്പൊ ഡോക്ട്റും പറഞ്ഞ് ഇനി ഭർത്തത്ത് വന്നിട്ട്മ്മക്ക് സ്കൂൾക്ക് പോണാകെനിപ്പ അമ്മുക്കക്കെ തീരുമാനിക്കട്ടെ എന്താന്നുള്ളത് പറയാട്
മ് ഹ് ഹ് ഹ്
എതായലും എന്തൊക്കെഞ്ഞിപ്പ എങ്ങനെയാലും നമ്മളീ ചികിത്സ കഴിഞ്ഞാലോ കുട്ടിക്ക് ടെൻഷന്ള്ള ഗുളികമ്മള് കൊടുക്കണല്ല ഇങ്ങനെയുള്ള മരു നമ്മള് ഇതീലുണ്ടാവുന്ന ഡോക്ടർമാരെ കണ്ടിട്ട് കൊടുക്കണോലോ ഇങ്ങനെയുള്ള അസുഖണ്ടയോൾക്ക് പക്ക കുട്ടിക്ക് പിന്നെ ഇതൊക്കെ ചിന്തിച്ചണ്ട ഇങ്ങനൊക്കെ വന്ന- അല്ല ചിന്തിച്ച് ടെൻഷൻ വര.
അതെ അതെ അതെ അല്ലാണ്ട് പേടിക്കുള്ള എന്തെലുമൊക്കെ സാധനം നമ്മൾ അരയിലൊക്കെ ഇട്ടി-
ആ എത്ര പോരെയ എത്ര പോര ആയിക്കല്ലക്കല്ല. അയ്യ കരല്ല ഇങ്ങനെ പോകുമ്പോ ഇങ്ങനെ പോണപ്പ പോണോടുത്തന്ന്. ഇന്ന് ഇപ്പോ വേറെ അയക്കല്ലോ കിട്ടിക്ക അർഥതിൽ അത് അയച്ചിട്ട് വേറെ തരും പിന്നെ- കിടക്കണോർത്ത് വെക്കാൻ.
ആഹ ഹഹ
നക്കെ തരും അവൾക്ക് പിന്നെ വെള്ളം മന്ത്രിച്ചിട്ട് കൊടുക്കാന് കുളിക്കാന് എല്ലാ- ധ ചികിത്സ ഇ തന്നെ ഞങ്ങള്ൾ മൂന്നൊക്കെ എല്ലായിട്ട് ഞങ്ങളി പെരക്കാര്. ഈ മന്ത്രം കൊ തന്ത്രം വെച്ചിട്ട് നടക്ക.
മ് ആ എല്ലാം ശരിയാവുന്നേ ഒന്നുംല്ല എല്ലാം ശരിയാവന്ന്.
എന്താപ്പ ചെയ്യാ ന്നട്ട എന്തോരു ചുറുക്കുള്ളൊ പെൺകുട്ടി യെനി.
മ് മ്
ഭംഗിട്ട് വളുത്തിട്ട് നല്ല ഭംഗിയുള്ളരു പെൺകുട്ടി.
ആഹ്
ഉം സ്കൂളൊക്കെ പോയിപ്പോ പത്താം ക്ലാസ്സൊക്കെ കഴഞ്ഞണ്ട ഒളപ്പമുള്ളവരൊക്കെ- കനൊന്നും പന്ത്രണ്ടക്ക ആയി തുടങ്ങി. വൈനാറാവു പൊത്ത് ആ അതന്നെ.
മ്
എന്തപ്പ ചെയ്യാ കുറച്ച ലൈറ്റൊക്കെുള്ളള്ള ഒരു പെൺകുട്ടിയാ.
ആഹ ഹഹ ഹ
നല്ല രസകാണാ അനീറോസിന്റെ മാതിരി ബാക്ക് ബാഗ ഒക്കെിട്ടെ. എന്റെ സൈഡ മ കണ്ടത്തോള എന്റെ സൈഡൊക്കെ ആീറോസിന്റെ മരി പൊന്തി - മറ്റക്കെ നല്ല ഭംഗിയുള്ള ഒരു പെൺകുട്ടി കാണുമ്പോ- പറയ ഒരു പൺകുട്ടികൾങ്ങനെ വിട്ട് ഇതിറെൊക്കെ ജീവിതം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര നഷ്ടട്ടാ. കാരണ ഈ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തന്നെ കുട്ടീെ ഓരോരുത്തർ ഓരോരുത്തർ പെകിട്ട് ചോദിച്ചു വരും. അഐച്ചൊക്കെ എണ്ടായിട്ട് ആ കിട്ടിക്കാനേക്ക് കാണുമ്പോ കെട്ടിക്കാനേക്കുന്നന്ന് തോന്നു.
മ് മ്
ആ ആ നേരോക്കെ ആവുമ്പോ ആ - ഇതിന്റെ ഒക്കെ അങ്ങനെ കിടുക്കണണ്ട് അതായാലും ഇയിപ്പോൊ ഇവര് ഇത് മാറട്ടെ എന്ന് പറയുന്നു. ക്കാണ് പണില്ല ഇത്ര സമയത്ത് അവര് വീട് പണി ശരിയാക്കി കൊടുത്തതുല്ല. ഇപ്പൊക്കെ ശരിയായി വന്നപ്പോളാ ഇങ്ങനീ ആയി മ് അതന്നാ ആ അതന്നെ ഈ ഒരു പ്രശ്ന പച്ചത് അവടെ. അവളൊരു വിഷമം അത് വേറെ ആ കുട്ടീ്മാന്റെറെ വിഷമം വേറെ അപ്പൊ ആ വിഷമം പിന്നെ നമ്മൾ അങ്ങോട്ടുംങ്ങട്ട് വർത്താന- പറഞ്ഞിട്ട് അതിന എന്തെങ്കിലും എന്ത ചെറിയ കാര്യങ്ങൾക്ക അതിനൊക്കെ ദേഷം പിടിക്കുക ആവോ? ആഹ് പിന്നെെ തെറ്റിയും കൂടി ഇല്ല നോമ്പൊക്കെ ഞങ്ങള് കഴിഞ്ഞ നോ- ഇതിന്റെ മുന്നേത്തെ കഴിഞ്ഞ അല്ലാത അതിന്റെ മുന്നത്തെ നോമ്പിനൊക്കെ ഞാനൻ അടക്കിളിൽ ഉണ്ടാവും ഞാനും കുട്ടികളും. ഇവളും കുട്ടിന്റെ മ്മീം അമ്മായ പോട്ടിട്ടക്ക അപ്പൊന്താ? ഇവിള കേട്ട ഹോൾക്ക് വന്നാലല് ഞങ്ങള ട്ടൊക്ക് വന്ന കാട്ട. അപ്പൊ ഇവര് വരെ റൂമില് കൂട്ടി ഇട്ടിട്ട് ജനവാദം കൊണ്ടപ്പോല ഞങ്ങള- നോമ്പ് തുറക്കണ സമയത്തേക്കുള്ള ജ്യൂസും വെള്ളൊക്കെ കൊടുക്കും. ഇങ്ങോട്ട് അവര്ർക്കും ഇങ്ങോട്ട് പിന്നെ ഞങ്ങൾ പൊക്കെ കഴിഞ്ഞ് ഞങ്ങളരു പത്ത് പതിനൊന്ന് മണിയാവുമ്പോ - ഞങ്ങള് ചോറൊന്നും തിന്നേന്റെ ശേഷം അവ എല്ലാം വാതിട്ട് തുറന്നിട്ട് അടുക്കയിലേക്ക് വരാ - ഒരു വർഷം ജഴച്ച് ക കൂട്ടിർത്തച്ച് പോവാ പിന്നെത്തായല്ല. ആരല്ലാത്താൻ കേൾക്കൂല പിന്നെ ഇതിനുള്ള മാനസികാവസ്ഥയല്ല. എന്തെങ്കിലും,, ഒന്ന്, ജീവൻ, നിലനിൽക്കാൻ, എന്തെങ്കിലും, തന്നെ, കുടിക്കാ ഇക്ക, അതന്ന
പറയാനതെ, എല്ലാം, ദൈവതാക്കട്ടെ, സഹായിക്ക, ഈശരുന്നു, അ, അങ്ങനെ, പരീക്ഷ
ആഹ, നമ്മള്, അങ്ങനെ, ഓരോ, പരീക്ഷ ണ്ടാവും, പിന്നെ, നമുക്ക്, നന്നാവാനാവും, എല്ലാ, അസുഖവും, ഇപ്പം, ഒരാൾക്കും, കൊടുക്കൂലല്ലാം പണള്ളോർക്ക്, അതിന്റേതായിട്ടുള്ള, ബുദ്ധിമുട്ടുണ്ടാവും, അവർക്ക്, അത്യാവശ്യം, ലപ്പാ കുഴപ്പില്ല, ആ, ഇവിടെയണ, പിന്നെയും, കൊറച്ചൊരു അവയൊക്കെ, അവിടെ, അവവിടെ വീട്ടിൽ, മൂന്ന് മക്കൾ, അവിടെവിടുക്കും, രണ്ട്, മക്കളായി
ആഹ, ആ
അവിടെ, വീട്ടില്, മൂന്ന്, മക്കളാണ്, ഒരു, മൂത്ത, മരോളാണ് ളമ്മ, ഉം, പിന്നെ, വേറെള്ളവരെ, എല്ലാർക്കും, കൊഴപ്പല്യ ല്ലാത്തൊരു, ഫാമിലിയാ അത്യാവശ്യം, സ്വത്ം, ഉണ്ടാക്കല്ല, പക്ഷെ, അതുകൊണ്ടൊന്നും, കാര്യല്ലല്ല അ, കൊല്ലായിട്ട്, ഇപ്പപാട്തന്നയാ, പടുത്തന്നെ, ഉ, ഇപ്പളാണ്, വീട് ക്കെ, ശരിയായിട്ട്
ആഹ
ശര്, നമ്മള്, ജീവിക്ക, സന്തോഷുള്ളൊരു, ജീവിതം, വത്താമത്ത, ആയിട്ടില്ല പന്ത്രണ്ട്, വർഷം, ആയിട്ട്, മട്ട, വർത്തന്നല്ല
ഉ, വന്നോളന്നേ, ഇപ്പൊ, ഒത്തിരിയൊന്നും, വൈകല് അതെ ആ എല്ലാം കണ്ടുപിടിച്ചിതെല്ലാം മനസ്സിലാക്കിയിട്ടല്ലേ ചെയ്യുന്നേ അപ്പതിനന്തായാലൊരു പരിഹാരം ഇണ്ടാവാതിരിക്കത്തില്ലല്ലോ
അതന്നെ അവ്ടെ വീട്ടിലിപ്പാരൊക്കെ മക്കളൊക്കെ എവ്ടെ
ഞങ്ങള്‌ ഏ രണ്ട് മക്കളാണ് ഇവടുള്ളേ ഞങ്ങക്ക് ഏഴാം ക്ലാസ്സിലും, രണ്ടാം ക്ലാസ്സിലും.
ഏ അവള്ടെ ഇന്റെ മോന്റെക്കെ ഒപ്പാവപ്പം ഏയ്യാം ക്ലാസിള്ള ആള് ആ ഞാനും വൈകിട്ടാണ് ചേർത്തീക്ണത് ഇപ്പൊ ആറാം ക്ലാസ്ക്കെത്തി ട്ടൊള്ളൂ
എത്തിട്ടൊള്ളു മ് മ്
ഏഴാം ക്ലാസിലും രണ്ടാം ക്ലാസ്സിലു ആയിട്ട്
ആ ആ വേറെങ്ങട്ട് എന്തെക്കയാ
ഉം എന്നെ
അം അമ്മ കണ്ടാ ആ ഞങ്ങക്ക് ഇവടെ നല്ല മഴണ്ടേനി ഇപ്പം ന്ന്ന്ന്
ഉം, ഉം ഇവടിം ഞങ്ങള് തന്നെയൊള്ളൂ
അമ്മ അവിടല്യാ നിങ്ങളെ വീട്ടില് അറു അമ്മത്തറവാട്ടില് ഇങ്ങള് ഇവര് അച്ഛനും അമ്മിം
ഉം, ഉം, അവിടെ, അനിയനുണ്ട് തറവാട്ടില് അനിയനും അനിയന്റെ ഭാര്യയും പിള്ളാരൊക്കെ അവരൊക്കെ ഒന്നിച്ച് ഞങ്ങള് മാറിപ്പോന്നു
അതന്നെ
മൂത്ത മക്കളല്ലേ മാറി പോര്ണ്ടേ
ഹാ
ഉം മൂത്ത ആളുകളല്ലേ വീട്ടിന്ന് എറങ്ങി പോരണ്ടെ
ആ, അയ്ശെരിയാണ് ആഹ ഞങ്ങക്ക് ഇവിടെ ഒരു മോനൊള്ളു മൂന്ന് പെൺകുട്ടിളാണ്
ഉം, ഹും
ആ പിന്നെ വീട്‌ട്ത്ത് പോണ്ടന്നും ആവശ്യല്ല മോന് എല്ലാർക്കും. ഇള്ളത്കൊട്ക്കണം ഹും ഹും. ഒരു കരകേറിട്ടില്യ ഞങ്ങളൊരു ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ആയിട്ട്. ബുദ്ധിമുട്ടിലാണ് മ് ഞാനിന്റെ വീട്ടിന്ന് വര്ന്ന സമയത്ത് കഴിഞ്ഞ ഫെബ്രുവരി ഒന്നിന് രാത്രി ഒരു പത്തര പത്തേമുക്കാല് ഒകൈക്കും ഞങ്ങള് വീടെ വെരുന്ന സമയത്തന്നെ ഞങ്ങളെ വണ്ടിമ്മ എന്റെ സ്കൂട്ടറേനി അയിമേ വേറൊരു വണ്ടി വന്നിട്ട് ബുള്ളറ്റ് വന്നിട്ട്ട്ച്ച്. അങ്ങനെ എന്റെറെ ഭർത്താവിനും എന്റെ മോന്ക്കൊക്കെ കൊറച്ച് സീര സേനി മോൻക്ക് സീരസേനി ചെറിയ കുട്ടിക്ക്. തലയ്ക്ക് തട്ടിട്ട് ആ ചെവിടിന്റെ ഉള്ളിക്കൂടി ചോര വെര നിക്കാതെ ചോര വെര അങ്ങനെ കൂടുതൽ വന്നോണ്ട് കുട്ടി രക്ഷപ്പെട്ട് ഇല്ലെങ്കില് അത് തലച്ചോറ്റിന്റെ ഉള്ള്ക്ക് പോവും തല തലന്റെ ആ നെറ്റിന്റെ അവിട്ന്ന്ങ്ങട്ട് നാല് പൊട്ടുണ്ടലോ ഉള്ളില് അപ്പൊ അയിന്റെ ഉള്ളൂകൂടി ചോര തയ്ച്ചോറ്റ്ക്ക് പോവാത്തത് ആരേരു ഭാഗ്യം. അവിടാ ദൈവംകാത്തേക്കും. ആഹ സീരിയസാണെന്ന് പറഞ്ഞു ഇത് ഇതന്നെ ഞങ്ങളെ വി ട്ടിൽ ഇവർക്കൊന്ന് അല്ലെങ്കിൽ ഇവിടെ മോൻക്കൊന്ന് എന്തെങ്കിലൊക്കെ വരും എന്തോ ഒരു ഇത് ശാത്താൻ കേരി കൂടിയിട്ട്ണ്ട് ആ എന്തൊരു ശാത്താൻ കേരി കൂടിയിട്ടുണ്ട്.
ഉം ആ കൊച്ചിന്റെമേത്തും കേറിയല്ലോ ദൈവമേ
അങ്ങനെ കുട്ടിക്കും വന്ന്കുട്ടി ന്റത് എന്താ കൊറച്ച് ഐസിലൊക്കെ ആക്കി നാലീസം ഐസിലായി. ങ്ങനക്കായിട്ട് പിന്നങ്ങനാണ്ട് രക്ഷപ്പെട്ട് വിട്ട് വന്ന് പിന്നെ ശ്രദ്ധിക്കണംന്ന് പറഞ്ഞ്ക്ക് കേൾവിക്ക് കൊറവൊക്കെ ഇണ്ടാവുന്നൊക്കെ ഉണ്ടാവുന്നൊക്കെ... പറഞ്ഞിനിം ഇപ്പോ ടെസ്റ്റ് ചെയ്തപ്പോ ഇപ്പൊ കെൾവിന്റെതിനൊന്നും എല്ല്മ്മകൂടൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അതിനൊന്നും പ്രശ്നല്ല. നീര് ചോരെല്ലാം കൂ കിടക്കുന്ന പ്രശ്നം അതുകൊണ്ടാവും ഇപ്പൊ ഒരു പത്തിരുപത്തഞ്ച് ശതമാനത്തോളം കൊറവുണ്ടാവും. അതിനിങ്ങന ഇപ്പ നമ്മള് നീരന്തൊക്കെ പോകുമ്പോ അയ്നനുസരിച്ച് മാറിക്കിട്ടുന്ന് പറഞ്ഞു പിന്നെ ഇനിയിപ്പ എല്ലാ ടെസ്റ്റും ചെയ്തിക്ക്ണ് ഇനിഒരു അഞ്ച് വയസക്കവും ഒരു വേറ ടെസ്റ്റ് ഉണ്ടല്ലോ ആ ടെസ്റ്റ് ചെയ്തിട്ട് അറിയുള്ളുപ്പോ അവനെ അവൻ എ എന്തൊക്കെ ഓന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന രീതിയിലുള്ള ടെസ്റ്റോനൊക്കെ ഓനിക്ക് എനിക്ക് പറഞാൽ മനസ്സിലാനുള്ള രീതിയിലൊക്കാ.
ഹും ഹും.
ചെയ്ത് ഇനിള്ളതാ ഇതാണ് ഇനി ടെസ്റ്റ് ചെയ്യാൻ പറ്റൊള്ളൂ അത് കഴിഞ്ഞിട്ട്
ഹും ഹും.
ഓന്റെ ഇപ്പാന്റെ ഇപ്പളും ഷോൾഡറും ബാരിയെല്ലും താടി എല്ല് പല്ല് എല്ലാം കൂടി ഒക്കെയിനു അതൊക്കെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ് ശരിയായിരിക്കാ. ഇനിയിപ്പോ മൂന്ന് മാസത്തെ ആഹ് ഇവിടെണ്ട് ഞങ്ങളെ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ റസ്റ്റ് ആണെങ്ക ഇപ്പത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം കൂടി കഴിഞ്ഞിട്ടാന്ന് പറഞ് അതിന്റെടി ഇഞ്ഞി ഫോവാനുള്ള എന്തേലും ജോലിക്കൊക്കെ പോകുണ്ടെങ്കിൽ മൂന്ന് മാസത്തെ റെസ്റ്റ് കൂടി കഴിയട്ടെആറ് മാസം പറഞ്ഞിനത് അപ്പൊ അതിന്റെടിൽ കൂടി ഇപ്പോ ഈ ജോലി കോഴിക്കാടയ്നിം അപ്പൊ അവിടെന്ന് അടെ ആളത്തൊക്കെ ഒന്ന് പോയിക്കാണ്ട് മൂത്രം ഒഴിക്കാൻ മുട്ടിയപ്പോ ബാത്റൂമിൽ കേറിയതാണ് എറങ്ങിയപ്പ തേക്കിവീണിട്ട് വലത്തെ കൈന്റെ ഷോൾഡറാണ് പൊട്ടീന്നത്. എടത്തെ കയ്യിന്റെ കൈയിന്റെ മുട്ട് വേറിട്ട്. ഇന്നിട്ടത് പതിനഞ്ച് ദിവസം ബ്ലാസ്റ്ററൊക്കെ ഇട്ട് കെട്ടി മിനിഞ്ഞാന്ന് പോയി. കെട്ടൊക്കെഴിച്ചട്ട് നടക്ക്ണണ്ട് ഇനിയിപ്പോ എന്താ. പല്ലിന്റെ താടിയെല്ലിന്റെ എന്താ അവിടെ വച്ച് ണ്ട് ഞാൻ വിളിക്കട്ടൊ ഇഞ്ഞി ഞാൻ കൊറച്ചൊക്കെ കഴിഞ്ഞിട്ട് വിളിക്കട്ടെ ആ ഓക്കെ